ഹലോ
ആകെണ്ട
ആ കേൾക്ക
ആ കൊറെ കോള് വര്ണ് ണ്ട്
ഉം
ശരി ആഹ് എന്തെയ്യ്ണ്
ഏ കൊർചേരം റസ്റ്റ്
അതെ അങ്ങട്ട് ഇങ്ങട്ടും നീക്കിയെക്കൊലൊക്കെ കഴിഞ്ഞോ
നീക്കെക്കലൊന്നും ഇപ്പ കഴിയില്ല കൊറച്ചവിടെ ഇവിടെ വെച്ചിട്ട് ഇങ്ങട്ട് പോന്നു
അതെ
അതെ എനിക്കിങ്ങനെ ക്ലീൻ ചെയ്താ ആ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഹായ്ന്ന് പറയണ വരെ ചെയ്യണം പർഫെക്ഷൻ അല്ലെങ്കി പിന്നെ ഒട്ടും ചെയ്യില്ല അല്ലെങ്കി ഇങ്ങനെ കെടക്കണോ
അത് ചെയ്യുമ്പോ ചെയ്യുമ്പോ ഹായ് ഹായ് പറഞ്ഞാൽ
ഞാനല്ല വേറെ വല്ലരും പറയണം ഞാൻ പറഞ്ഞിക്കരു രസല്ല എനിക്ക് ഞാൻ ഞാൻ ആഹ് ഞാൻ മുറ്റക്കെ അടിച്ചിട്ട് ഞാൻ ലാസ്റ്റതുമ്പോ വന്ന് തിരിഞ് നോക്കും
ആഹ് എന്താ
നല്ല ഭംഗിണ്ടോന്ന്
ആഹ്
അപ്പൊ ഒക്കെ അപ്പ എനിക്കിഷ്ടപ്പെടും അതുപോലെ തന്നെ വിഡിയോ എല്ലാതും ചെയ്തില്ലേ ചെയ്യില്ല ഇവിടെ മുന്ന് കല്യാണത്തിന് മുന്നേഉമ്മ അടിച്ചു വാരി തുടക്ക് അടിച്ചാരി തുടക്ക് ന്ന് പറയുമ്പോ മടിയായിട്ട് ചെയ്യൂല ചെയ്യാന്നി നിന്നാലും പറയും എന്തെങ്കിലും ചെയ്യാം പറ് ഞ്ഞാ ചെയ്യില്ല ചെയ്ത് കയ്ഞ്ഞാ പിന്നെ അത് നിർ ത്താൻ വേറാള് വന്ന് പറയണന്ന റിം
അതോണ്ടാണ് മ്മ ഞാൻ ചെയ്യാത്തേ ലെ
ആഹ് ഞാൻ തൊടച്ച് തൊട്ച്ച് കുളിക്കാനൊക്കെ കേറിയ അങ്ങനൊയിരുന്നു മുന്നേ
ആഹ് ആഹ്
കുളിക്കാനൊക്കെ കേറിക്കയ്ഞ്ഞാ നഖോം വെര്ലും എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു മണിക്കൂർടിക്കും അന്ന് എന്റെ ജ്യേഷ്ഠത്തി പറയും ഒരു കുട്ടിയൊക്കെ ആവട്ടെ അപ്പ ശരിയായിക്കോളും ഈ കുളീന്ന് ഒരു മണിക്കൂറൊക്കെ കുളിക്കും മഞ്ഞളൊക്കെ തേച്ച് ഭയങ്കര സ് ത് ബയ് അത് തൊന്നും തേക്ക്ന്നില്ല നാച്ചുറലായിട്ട് എന്തെങ്കിലൊക്കെ തേക്കൊയ്ര്ന്നു കയ്യൊക്കെ ഭംഗിയാക്കി കാലൊക്കെ ഭംഗിയാക്കി ഇപ്പ കുളിച്ചാ കുളിച്ചു
അങ്ങനേയ്
ഈ മെ ബ്യൂട്ടീഷ്യൻ എന്തേലും അങ്ങനെ എന്തെലും പഠിക്കാറ്ന്നില്ലേ
ആഹ് അയ്ഞതും കൂടി കൊറവൊള്ളൂ മാർക്കറ്റ് ആയിട്ട് കാര്യല്ല. പോവാം പറ്റണ്ടേ
ആഹ് ആഹ് ന്താ വീട്ടീന്ന് പോല്ല്യ
ഞാ മെ ഹെന്ന ആർട്ടിസ്റ്റാണ്
അതെ
ഇപ്പൊ പോവാറൊന്നുല്ല ട്ടാ ഇപ്പ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടൂല
അതെ അല്ലെ ഇ ബ്യൂട്ടീഷ്നോ അങ്ങനെ എന്തെലൊക്കെ പഠിക്ക്യാണെങ്കില് അതൊക്കെപ്പ നല്ല സ്കോപ്പല്ലേ ഓരോ കല്യാണക്കെ കഴിയുമ്പോഴ്ത്തിനും പതിനഞ്ചും ഇരുപതൊക്കെല്ലേ റേറ്റ് വര്ണത് ഇപ്പ ഞങ്ങള് എൻഗജ്മെന്റ് ണ്ടാർന്നെ അതിനെന്നെപ്പോ ഒര് ചേച്ചിടെ മോൾടെ ആണേ അപ്പൊ അതിന് ഏഹ് എൻഗേജ്മെന്റ് ആണ് അയ് ന് എട്ടായിരം രൂപേണ് അവര് വാങ്ങി യത് അത് കൊറവാണ് ഉം പക്ഷെ അങ്ങനെ ഉം
നമ്മ്ടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബ്യൂട്ടീഷ്യൻ അല്ല മേക്കപ്പാർട്ടിസ്റ്റ്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിക്ക്ന്നെ നല്ല അടിപൊളിയാണ് ഇപ്പ എല്ലാരും പഠിക്ക്ന്ന്ണ്ട്
അല്ല ഈ ബ്യൂട്ടീഷ്യൻ ചെയ്യ്ണ ചേ
അതെ ലെ ആഹ് ബ്യൂട്ടീഷ്യൻ പട്‌ച്ച് ബ്യൂ ട്ട് ചെലേർക്ക് ആവ്മ്പേയ് കൊറ്ച്ചും കൂടെ വർക്ക് കൂടുതൽ കിട്ടും അല്ല അവര് ക്കാവുമ്പോ കൊറ്ച്ചൂടെ വർക്കിട്ടും ഇതും ആഹ് ഇത് മാത്രം ചെയ്യുന്നോര്ണ്ട് എന്ത്
ഉ
മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രായിട്ട് വർ കെ ആഹ് പതിനഞ്ച് ഇര്പത് ഇര് പ ത്തഞ്ച് നാല്പത് നാല്പത്തഞ്ച് ഒക്കെ പോവും
ഉം ണ്ടെ
ആഹ്
പ്പ്ല്ല്യാടെ ആരേലും പൊറ്ത്തേക്ക് എറ ങ്ങൂ
എന്ത മോളെ
ഇന്നത്തെ കാലത്തേ
ഉം
ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ഇല്ലാണ്ടേ കല്യാണാണെങ്കിലും എൻഗേജ്മെന്റ് ആണെ എന്താണെങ്കിലും പൊറ്ത്ത്ക്ക് എറങ്ങില്ല്യാ പ്പൊക്കെ കൂടുതല് ഒരു സ്കോപ്പ് അതായത് നമുക്ക് നല്ലെ മാർക്കറ്റ് വരന്നത് അതൊക്കെയാണ്
ആഹ് ഇപ്പൊ ആൾക്കാരൊക്കെ മാറിലെ പണ്ടൊക്കെ ഒരു ലിപ്‌സി ക്ക് ഇട്ട പേടീണ് ആർക്കാര് നോക്കോ ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്ന് ആഹ് ഇപ്പ ഇട്ടില്ലെങ്കിൽ ആൾക്കാര് ചോയിക്കും ഈ കു ട്ടി എന്നടാത്തെന്ന് ഈ കുട്ടി മാത്രംഎന്ത ഉപയോഗിക്കാത്തന്നൊക്കെ
പണ്ടൊക്കെ ലിപ്സിറ്റിക്കിട്ടഴിഞ്ഞ അതൊരു മോശംസ്ത്രീയാണ് അങ്ങനേടുള്ളു അങ്ങനെ
ആഹ് ആഹ് പിന്നെ എന്താ കൊറെ ചുണ്ടുമ്മേ വാരിത്തേച്ചിടക്കണ അങ്ങനത്തൊക്കെ ടോക്കണ് നമ്മള പറയാ പിന്നെ ലിപ് റ്റികിട്ടെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞാ നാനൊക്കെ പറഞ്ഞട്ടുണ്ട് ആഹ് ചേച്ചി എന്തോരം ലിപ്സ്റ്റിക് ഇട്ടക്കണ ലിഫ്റ്റിക് ഇട്ടക്കെ നോക്കിയന്നൊക്കെ പറയില്ലേ നമ്മൾ കാണുമ്പോ ഇപ്പ അത് അങ്ങെനെ അങ്ങനെ പറയാ
അതെ ഇപ്പൊ ഈ പറയണവര് വരെ അവരുടെ വീട്ടുകാര് വരെ അത്ടാണ്ട് പൊർത്തേക്ക് ഇറങ്ങീല
ആഹ്
അങ്ങനെ
എന്റെ ലിപൊക്ക ഇച്ചിരി ഏഹ് എന്താ പറയാ ബ്ലാക്ക് കളറ ബ്ലാക്ക് വച്ച ആഹ് കളറ് കുറവാ ലിപിന്
ആഹ്
ഹോർമോൺ പ്രശ്നങ്ങളായിപ്പോളെ മോളെ രണ്ട് വർഷം മുന്നേ ഒരു കസ്തൂരി മഞ്ഞൾന്റെ പാക്കറ്റ് മേടിച്ച വച്ചിട്ട് രണ്ടര രണ്ട് വർഷല്ല രണ്ടര വർഷം എന്റെ മോനെ ഡെലിവറി കഴിഞ്ഞു പൊടിച്ചെച്ചതാ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സെറ്റ് ആയിട്ടൊന്ന് പറ്റാന്ന് വെച്ചിട്ട് ഇന്ന് വരാ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല
അതെ കസ്തൂരിമഞ്ഞളിന് കേട് വരില്ലല്ലോ
ആഹ് വൈറ്റ് ഇല്ലേ ഒറിജിനല്
അതെ
ഈ ഈ മെയ് വന്നപ്പോ അവന് രണ്ടര വയസായി
ആഹ് ആഹ്
അങ്ങനെ മടി
ആഹ്
അതിനൊന്നും സമയല്ല മോള
ആഹ് ശരിയാട്ടോ
പിന്നെ വല്ല പണി എടുത്തൊണ്ടടക്കുമ്പോ തേച്ച് ഓഹ് തേച്ച് നട പണെടുക്കുമ്പോ തേച്ചിട്ട് ഉണങ്ങുമ്പോ പോയി കുളിക് ക്ക്ണം പക്ഷെ അത് തേച്ചിരിക്കുമ്പോളാരിക്കും വല്ലരും വീട്ടിൽ കയറിരുന്നെ
ആഹ് ആഹ് അല്ലേ നമ്മളപ്പൊ രാത്രി തേച്ചാ മതി ഞങ്ങള അതപ്പ എൻഗേജ് കുട്ടറ എൻഗേജ്മെന്റ് ആയപ്പഴെ ഞങ്ങള് ഇപ്പൊ പുറത്തു പോയിട്ടൊക്കെ ചെയണക്കെ ചെയ്യുമ്പോ ആ ഒരു രണ്ടുസലേ ഉണ്ടാവുള്ളൂ നിങ്ങള് ഹോമില് ഹോം റെമഡി തന്നെ ചെയ്തിട്ടണ്ടായിരുന്നത് അപ്പൊ എന്താ തൈര് കടലമാവ് നാരങ്ങ നീര് പിന്നെന്താ തക്കാളി നീര് കാപ്പിപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ട്ട് മുഖത്തേക്ക് പക്ഷെ നല്ല ബ്രയിറ്റനിങ് ഉണ്ടായിർന്നട്ടോ
ആഹ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പ്പൊടിയും തൈരും കടലമാവവും മിക്സ് ചെയ്ത് പരട്ടിയ നല്ല ഞാനെന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഏഹ് ഡെ ഡെലിവറി കഴിഞ്ഞിട്ട് പരട്ടിയത് അതാണ് എ തൈര്മാ തൈരും കടലമാവും മഞ്ഞളും മഞ്ഞൾ പച്ച മഞ്ഞളരച്ചതും മിക്സ് ചെയ്താ ഭയങ്കര ഗ്ലോ ആയിരിക്കും മുഖത്തിന്
അതെ പക്ഷേക്ക് മഞ്ഞള്
മഞ്ഞള് പറ്റില്ലേലെ മഞ്ഞളോന്ന് ഫ്രൈ പാനിലിട്ടിട്ട് റോസ്റ്റെയ്യാ
ആഹ്
റോസ്റ്റൈയ്ത് ബ്ലാക്ക് കളറാക്കാ ബ്ലാക്ക് കളറാക്കീട്ട് തൈരിലിട്ട് അതിന് ഡബിൾ ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയണേ ഞാൻ ഇതുവരെ ചെയ്തോക്കിട്ടില്ല എനിക്ക് ചെയ്യാൻ സമയല്ലാത്ത കരണാ ല്ലേൽ ഞാൻ ചെയ്യും
ആഹ് ഞാനിങ്ങനെ റീൽസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ വർ ണതൊക്കെ പക്ഷെ അങ്ങൻത്തോക്കെ ചെയ്യാറില്ല ഞാന്
ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കൊറെ ആൾക്കാര് അനുഭവം പറഞ്ഞിട്ടുംണ്ട് അപ്പൊ ഞാൻ
ആഹ്
പുറത്തുപോവാ അടിപൊളിയായിരിക്കും ചെയ്യണം ചെയ്യണം ചെയ്യണം എവടെ ചെയ്യാൻ ഇനി ഇവരൊക്കെ വൽതായിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിക്കിണ്
അവര് വലുതാവുമ്പഴ്തേനും പഠിപ്പിന്റെ കാര്യത്തിലാകും പിന്നെ ശ്രദ്ധ അവരെ പഠിപ്പിക്കണം
അവര് വേണങ്കി അവര് പടിക്കട്ടെ എനിക്കൊന്നും വയ്യ
അല്ലടാ ആ സമയം ആവുംമ്പോ നമുക്കെന്നെ തോന്നും കാരണം നമ്മുടെ അപ്പറത്തുല്ലോരും ഇപ്പുറത്തുള്ളോരൊക്കെെ പഠ
കൊറേ എൽ കെ ജില് രണ്ട് എക്സാം ഉണ്ടെരുന്നു രണ്ട് തവണ എക്സാമിലും എല്ലാത്തിലും ഫുൾ മാർക്കേരുന്നു
ആഹ്
ആഹ് ഒരു മാർക്ക് പോലും പോയില്ല അപ്പൊ ലാസ്റ്റത്തെ ആനുവൽ എക്സാമിന് ആഹ് പഠിപ്പിച്ച് വിട്ടപ്പോ അറബിക്ക് കുറച്ച് അക്ഷരങ്ങളൊക്കെ അവള് മറന്നു പോണ്ടെരുന്നു അവ ഞാനാ അറബിക് എക്സാം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോയ്ച്ചു എങ്ങനെണ്ടേരുന്നു കുറച്ചൊക്കെ തെറ്റി മ്മച്ചിയെ പറഞ്ഞു അപ്പോ അയ്ച്യോ അപ്പക്ക് വിഷമമായി എല്ലാത്തിലും ഫുള്ള് കിട്ടിട്ട് ട്ട് ആനുവലെക്സാമിന് ഫുള് കിട്ടൂലാല്ലോ എന്നുള്ളോരു വെഷമം പിന്നെ ആനുവല് എക്സാമിന്റെ പേപ്പർ നമുക്ക് തരും ആ സമയായൊപ്പോ എനിക്ക് ടെൻഷനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ആലോയ്ച്ചേ അജ്ജോ എൽ കെ ജിക്ക് പഠിക്കുന്ന കുട്ടിടെ കാര്യ വെച്ചിട്ട് ഞാനെന്തിനാങ്ങനെ ടെൻഷൻ അടിക്കണേ എന്തേങ്കിലും എഴുതിയിട്ട് വരട്ടെ പക്ഷെ അതിൽ അവൾക്ക് ഫുൾ മാർക്കുണ്ട്
ആഹ് നമക്ക് അങ്ങനെയല്ലേ പ്പോ നമുക്ക് ലയ നമ്മളെ കാട്ട് നമക്ക്ത്ര ടെൻഷൻ ഉണ്ടാവൂല്ല നമ്മുടെ കുട്ട്യാളെ മാർക്ക് വരുമ്പോള നമുക്ക് ടെൻഷൻ യൊ
ഉ പക്ഷെ ഞാൻ അവളെ പഠിക്കാനൊന്നും കമ്പലേയ്യില്ലാട്ടാ ചെലപ്പോ എയ്താണ്ടെങ്കി അവള് വന്ന് പറയും മ്മച്ചിയേ എയ്തിക്കുന്നില്ലേ ഞാൻ പറയും വൈന്നേരം എഴുതാ വൈന്നരാവുമ്പോ പിടിച്ച് മ്മച്ചിയെ എഴുതിക്കിണില്ലേ നമ്മക്ക് കുറച്ചു കഴിഞ്ഞിട്ട് എഴുതാം ക്കിനില്ലേ ന്നോയ്ക്കും അവര് നന്നായി എഴു ത് പറയും പിന്നെ ആൾ കൊറച്ച് എഴുതിട്ട് ഏ പിന്നെ മതിമ്മാ പറഞ്ഞാ ആ ഞാൻ പറഞ്ഞ മതിയെങ്കി കൊണ്ടെക്കി ഞാൻ ചീത്തയും തല്ല് തല്ല് പരിപാടിയൊന്നുമില്ല അത് നമ്മള് കമ്പല്ല് ചെയ്താൽ അവരെ പഠിക്കുകയും ഇല്ല
അത് ശരിയാ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേക്കാ നല്ലത് സ്വന്തമായിട്ട് തോന്നീട്ട് പഠിക്കന്നേ കേട്ടോ
അവർക്ക് തോന്നിട്ട് പഠിച്ചാൽ അവർക്ക് കിട്ടും നമ്മള് ചീത്ത പറഞ്ഞ ചീ ചീത്തർഞ്ഞ് പഠിപ്പിച്ചാ അവര് പഠിക്കണ പോലെ കാണിക്കും പഠിക്കില്ല
ന്ന് വേഗം ചോയ്ക്കാം അല്ലാണ്ട് അവര്ന്റെ അടുത്ത് ഇരിക്കി പഠിക്ക്
പേരന്റ്സ് ണ്ട് രാവിലെ സ് രാവിലെ പോണേന് മുന്നേ കുറച്ചേരിരുന്ന് പഠിക്കണം അത് കയിഞ്ഞു സ് സ്കൂളിൽ പോണം സ്കൂൾ വിട്ട് വന്ന ട്യൂഷൻ പോകണം ട്യൂഷൻ കഴിഞ്ഞു വന്ന വീട്ടില് പഠിക്ക്ണില്ലേ ചോയ്ക്ക്ണ്. അപ്പ ആ കുട്ടിയള്ടെ ട്രസ്സൊന്നാലോയ് ചോക്കിയ ഏ് സ്ട്രെസ്സ് അടിച്ച് പിള്ളേര് ഞാനൊക്കെവടെ ന്നോട അങ്ങനെ പഠിക്ക് പഠിക്ക്ങ്ങനെ കുറച്ചൊക്കെ ചോയ്ക്കും ഞാൻ പഠിക്കൊന്നില്ല ഞാൻ തലേദിവസം എക്സാമ്ന്റെ തലേദിവസം
അതായത് നല്ല പ്പത്യാവശ്യം പഠിക്ക്ണ കുട്ടിയളൊക്കെണെങ്കി അവരെ പിന്നിം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് വായിപ്പിച്ചോക്കുമ്പോ ഒന്നും അറിയാത്ത കുട്ടിയളാണെങ്കിലേ ആ ബാക്കിയുള്ള കുട്ടിയൾക്കെടെയിൽ ആഹ് അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു ഇടങ്ങറല്ലേ ആഹ് അങ്ങനെള്ള കൊറെ കുട്ടികളെ എനിക്കറിയാം ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ട്യൂഷൻ എടുക്കുമ്പോൾ ആഹ് ഓൺലൈനായിട്ട് അപ്പോൾ ഞാൻ ഈ എട്ട് സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ വർഷ ഇട്ത്ത്ണ്ടാര്ന്നേ അപ്പ അത് വല്യ കുട്ടിയളല്ലേ അപ്പ അങ്ങനെ കുട്ടിയളിപ്പൊ ആഹ് കൊറെ നല്ല പഠിക്ക്ന്ന കുട്ടിയള്ണ്ട്ട്ടോ അതല്ലാണ്ട്പ്പോ അയ്ന്റെഡെലെന്നെ കൊറെ വേ അതുപോലും അറിയാത്ത കൊറേ കുട്ടികൾണ്ടായിര്ന്നേ അപ്പ ഞാൻ അവർക്കെന്താ ചെയ്യാ ചെയ്തപ്പോ വരെ ക്ലാസ് കഴിഞ്ഞാ നമക്ക്‌ പറഞ്ഞോട്ക്കാതിരിക്കാനും പറ്റില്ല അപ്പ മാത്സ് ഒക്ക എടുക്കുമ്പോ ചെലപ്പോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആവും ഇടുക്ണ്ടാവ അത് പറഞ്ഞോട്ക്കുമ്പോ ചെലരോന്നും ആൻസർ ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കുള്ളേ അപ്പ ന്താടാ ഇങ്ങനെ ടൈം എടുക്കണ ട്ട് ങ്ങനെ ചോദിക്കുമ്പോ ഞാനെന്നെ ങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് ങ്ങനെ ഇപ്പൊ കുട്ടിയളെ മുന്നില് അത് പറയുമ്പോ അവർക്കൊരു ഒരു മോശും അതുപോലെ അവർ കേറാൻ ബുദ്ധിമുട്ടാവും അപ്പ ഞാ അങ്ങനത്തെ കുട്ടികളക്കായിട്ട് സപ്രേറ്റ് ഒരു മണിക്കൂർടുത്ത്ക്ലാസ്ടുക്കും. ഏഹ് മൾട്ടിപ്ലിക്കേഷൻ പർഞ്ഞോട്ക്കാൻ വേണ്ടിട്ട് ചെലർക്ക് ടേബിൾ അറയണ്ടാവില്ല പ്പ അങ്ങനൊക്കാ വുമ്പോ ബുദ്ധിമുട്ടാണെ അങ്ങനെ